കേക്കുന്നില്ലേ?
ആഹ് കേൾക്കുന്നുണ്ട് ആ ഹലോ
ആഹ് എന്തുണ്ട് വിശേഷം?
ഓഹ് എന്ത് വിശേഷം സുഖായി പോവുന്നു. അവിടെന്ത വിശേഷം?
ഇവിടെ നല്ല വിശേഷം സുഖം തന്നെ സുഖായിട്ടിരിക്ക്ണു. പിന്നെ ആഹ് ജോലിയൊക്കെങ്ങനെ പോണു?
ജോലിയൊക്കെ നന്നായി പോവുന്നുണ്ട്.
ശരിക്കും നമ്മള്യൊരു കാര്യം ചോയിക്കട്ടെ ൻക്കീ സ് സ്ത്രീകൾക്കൊരു ജോലി ഇണ്ടെന്നുണ്ടെങ്കില് അതത്ത്രീം നമുക്ക് നല്ലതല്ലേ ഏറ്റം നമുക്ക് സ്വന്തായിട്ട് ഒരു ഏൺ ചെയ്യുമ്പോ നമ്മുടെ കയ്യിലൊരു വരുമാനം വരുമ്പോ.
ഉം അതെ അതെ അതേതൊ നല്ല കാര്യാണ് കാരണച്ചെ ഇപ്പൊ പ് എന്താ പറയാ പണ്ടത്തെ സ്ത്രീകള്ന്ന് പറഞ്ഞാല് നമുക്ക് അ വീട്ടിലുള്ളവരേയും ആഹ് എന്താ ഹസ്ബൻ്റിനെ ഒക്കെ ആശ്രയിച്ച് ജീവിക്കണായിരുന്നു. എന്തുണ്ടെങ്കിലു ഒരു രൂപ ക്ക് വേണ്ടിട്ട് അവരുടെ കൈ കൈ നീട്ടണായിരുന്നു പക്ഷെ നമുക്ക് സ്വന്തമായിട്ടൊരു ജോലിന്ന് പറഞ്ഞാ ആഹ് അത് നമ്മൾടെഷ് ടങ്ങൾക്കനുസരിച്ച് എന്താ പറയ ഒരു പൊട്ട് വാങ്ങാനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു ഡ്രസ് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കണെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസണ്ടെങ്കിൽ അത് ഏറ്റം ബെറ്ററാണ്.
അതെ അതെ. പിന്നെ അഅ് മാത്രല്ല നമ്മള് പ്പൊ നമ്മളൊരു കല്യാണം കഴിഞ്ഞ ഒരാളാണുന്നുണ്ടെങ്കിൽ ഒരു ഹസ്ബൻ്റിനോട് ചോയിക്കേണ്ടി വരാണ് വിചാരിച്ച് ചെല സമയത്ത് അവര് പറയും ഇന്റെടുത്ത്പ്പ്ല്ല്യാന്ന്, ചെലപ്പോ പറയു നെനക്കെന്തിനാപ്പോ പൈസ, അല്ലെങ്കി പറയും പിന്നെ തരാന്ന് ചെലപ്പോ പറയും ന്നാ ഇത് പിടിച്ചോ ഇതൊള്ളൂ ഇൻ്റടുത്ത്ന്ന്. അല്ലെ? ആ ഒരു രീതിൽ അതൊക്കെ നമ്മള് കേൾക്കേണ്ടി വരും നേരെ മറിച്ച് നമ്മുടെ കൈയ്യിലൊരു കേ ജോലിണ്ട് നമുക്കൊരു ജോലിയുണ്ട് നമ്മുടെ കയ്യിൽ ഒരു പ ത്ത് രൂപ ഉള്ളതെങ്കിലും ആഒര് ആഒരു ആവശ്യം നടത്താന് നമുക്ക് അവരോട് ചോയിക്കണ്ടല്ലോ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കില്. ആരുടെ സമ്മതത്തിന്റെ ആവശ്യല്ല നമുക്ക് നമുക്ക് ഇഷ്ടള്ള കാര്യങ്ങൾക്ക് ചെലവാക്കാം. എത്ര പൈസ നമ്മളെ കയ്യിലുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടള്ളത് വാങ്ങാ. നമ്മുടെ മക്കൾക്ക് നമുക്ക് എന്തെലും ഇഷ്ടള്ളത് വാങ്ങി കൊടുക്കാ അമ്മളെ സ്നേഹി നമ്മളെ ബാക്കുള്ളർക്കൊക്ക നമുക്കെന്തങ്കിലു ഹെൽപ് ചെയ്യാ ആണെങ്കിലും ഒക്കെ നമുക്ക് ഉപകാ പിന്നത് മാ ത്രല്ല ഒരു ജോലിണ്ട്ന്ന് പറഞ്ഞ നമുക്ക് അതൊരു ധൈര്യാണ് സത്യത്തില്. ഇല്ലെ അവര് ജീവിക്കാന് നമുക്ക് ഒരു ഒരാര്യം പേടിക്കേണ്ട സത്യ ത്തിൽ നമുക്ക് ഒരു അല്ലെങ്കിൽ എന്താവും നമുക്ക് അങ്ങൻത്തെ ചിന്തൊന്നും വേണ്ട. നമ്മളെ കയ്യിലൊരു ജോലിണ്ട് നമുക്കൊരു ജോലിണ്ട് ന്ന്ണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് ക്ക് പിന്നെ നമ്മള ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നമുക്ക് സത്യ ഒരിക്കലും നമ്മള് ഒറ്റപ്പെട്ടു പോകേണ്ട ഒര അവസ്ഥ വരികയാണെങ്കിൽ നമ്മളൊരാൾ അതുവരെയും നമ്മള് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യ് ആ ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കില് ജീവിച്ചിരുന്നെന്നുണ്ടെങ്കില് പെട്ടെന്ന് ഒരു സമയത്ത് നമ്മള് ഒറ്റപ്പെട്ട് പോകുകവാണെന്നുണ്ടെങ്കില് ഒരു ജോലിയുള്ള ഒരാളാണെങ്കില് ആ ആൾക്ക് സുഖായിട്ട് ജീവിക്ക ധൈര്യം ഉണ്ടാവും സുഖായിട്ട് ജീവിക്കയും ചെയ്യാ. പിന്നെ എന്താ പറയാ ഭയങ്കര ടെൻഷൻ ഒന്നും അത്രയും അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരില്ല നേരെ മറിച്ച് ഒരു ജോലി ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കില് പിന്നെ മ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും മറ്റുള്ളവർ കൊടുത്താ കൊടുത്തു അല്ലെ അത്രയുള്ളൂ തന്ന എന്തെങ്കിലും കിട്ടിയെങ്കി കിട്ടി അതെല്ലാ ആവശ്യങ്ങളും നടന്നോള്ളന്നൊന്നുമില്ല. ഏ എന്തെങ്കിലുമൊക്കെ നടത്താത്രേള്ളൂ അല്ലാതെ ന അവരുടെ എന്ത ഒരു ഇഷ്ടത്തിനും സന്തോഷത്തിനും അനുസരിച്ച് ജീവിക്കാനന്നും ഒരു ജോലിയും പൈസ ഇല്ലാത്ത ഒരാളെ കൊണ്ട് സ സാധിക്കൂല ക്യാഷ് ഉള്ള ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ അതൊക്കെ നടത്താൻ പറ്റും അല്ലെ
ആ അതന്നെ നമ്മളിപ്പോ ഹസ്ബൻഡിനോട് ആണെങ്കിലും ഒരു നൂറ് രൂപ അല്ലെങ്കിൽ അ നൂറോ അഞ്ഞൂറോ ചോദച്ച് കഴിഞ്ഞൽ ചോയിക്കും നിനക്ക് എന്തിനാ അത് എന്ത് സാധനം വാങ്ങാന നമ്മളത് വാങ്ങി വന്ന് കഴിയുമ്പ ആ തരണില്ലേ വാങ്ങി വന്ന് കഴിയുമ്പോ ബാലൻസ് ന്തിയെ
അതെ അതെ ശരിയാണ് എന്ത് ചെയ്തു കണക്കൊക്കെ എ ബോധിപ്പിക്കണം അത് ശരിയാണ്. ഇതിപ്പ ആരെയും നമ്മള് ബോധിപ്പിക്കണം നമ്മള് നമ്മള ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കാം നമ്മളെ നമ്മളെ കാര്യം നോക്കി നമുക്ക് നല്ലരീതി ജീവിക്കാം അല്ലെ സന്തോഷായിട്ട് നമുക്കന്നെ സ്വന്തം നമുക്ക് ഇഷ്ട്ടപ്പെട്ട കാര്യങ്ങൾ വാങ്ങാം സാധനങ്ങൾ വാങ്ങാം ക്കെ ചെയ്യ നമ്മ കുട്ടികൾക്കാണെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാനോ എന്തിനും നമുക്ക് എന്തിനും ഇഷ്ട ഇഷ്ട പെട്ട ഒരു ഫുഡ് പോയിട്ട് പുറ പോയി കഴിക്കണമെങ്കിൽ കഴിക്കാനും ഒക്കെ പറ്റും അതിനൊക്കെരു ആ യാത്ര ചെയ്യണെങ്കിലൊക്കെ തന്നെ
യാത്ര പോണോ കൂട്ടുകാരായിട്ട് യാത്ര പോണോ അല്ലെങ്കിൽ ഒരു നമ്മള് ജോലിക്ക് പോകുന്നതാണ് ഒരു വണ്ടിക്ക് പെട്രോൾ അടിക്കും ചോദിക്കേണ്ട കാര്യല്ല നമുക്ക് എന്തെങ്കിലും നമ്മൾ നമ്മടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ചോദിക്കേണ്ട കാര്യം ഇല്ല ആ അതൊക്കെ ജോലിന്ന് പറയുന്ന ഭയങ്കര തന്നെയാണ് പിന്നെ പറഞ്ഞ പോലെ നമ്മള് ഒര ഒറ്റപ്പെട്ട് പോകുന്ന ഒരവസ്ഥ വന്ന് കഴിഞ്ഞാൽ ഒരു ജോലിയില്ലാത്ത ഒരു ആൾ വ്യക്തി ത്തിക്കാണെങ്കില് മുന്നോട്ട് എങ്ങനെ എന്നുള്ളത്- ഭയങ്കര എന്താ പറയാ ഒരു ചോദ്യ ചിഹ്നായിരിക്കും പിന്നെ ഉം- എല്ലാരുടെയും മുന്നിൽ കൈനീട്ടണം അത് അവര് തരുമോ അവർക്ക് ഇള്ളപ്പോഴേ തരുള്ളൂ അവരുടെ സ- സൗകര്യത്തിനെ തരുള്ളൂ ഇത് പക്ഷെ അങ്ങനെയല്ല നമ്മള് - നമുക്ക് ജോലി ഇണ്ടെങ്കില് ആ പൈ നമുക്ക് അത് കി- കിട്ടുന്ന സാലറി കൊണ്ട് നമ്മള് തൃപ്തി നമ്മളടേതായിട്ടുള്ള ഒരു സന്തോഷത്തില് നമുക്ക്- ആ ജീവിക്കാൻ സാധിക്കും ജോലിന്ന് പറയുന്നത് വലിയൊരു വലിയൊരു ഘടകം തന്നെ യാണ് പക്ഷെ ഇപ്പോ നമുക്ക് എന്താ പറയാ തൊഴില് അതായത്- വിദ്യാഭ്യാസം ഉള്ളവരുടെ എണ്ണം അല്ലെങ്കിൽ- തൊഴിൽ മേഖലയിൽ തൊഴിലില്ലാത്ത ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയും തൊഴിൽ കൊറയുന്നൊരവസ്ഥയ
അതെ അതെ കാരണം ഒരു ഒരുപാട് പേര് പഠിച്ചു പഠി- ച്ച് പഠി വിവരമുള്ള ഒരുപാട് പേരുണ്ട് ഏഹ് വിദ്യാഭ്യാസ- നേടിയവരായി- പക്ഷെ അത്രയും ആളുകൾക്കുള്ളൊരു തൊഴിലുണ്ടോന്നുള്ളത് സംശയമാണ്.
അതില്ല
അതെ അതെ അതെ പക്ഷെ ഇപ്പ എല്ലാരും വർക്ക് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നവരാട്ടോ.
അതെ അതെ അതെ പിന്നെ ഇപ്പോ നല്ല ജോലി- ഇപ്പ സ്വയം തൊഴിലുകള് ഉള്ള ചെയ്യുന്ന ആൾക്കാരുണ്ട്. തയ്യൽ വർക്കുകൾ ചെയ്യുന്നത് യൂണിറ്റ്- നടത്തി ജീവിക്കുന്ന അങ്ങനെയൊക്കെ ഒണ്ട് ചെറിയ ചെറിയ വർക്ക്- ഒണ്ട് പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ കൊറെയൊണ്ട്. ആഹ ഇപ്പൊ നമുക്ക് വർക്ക് ഇഷ്ടം പോലെയുണ്ട് ആ കൊറെ ജെനുവിൻ ആയിട്ടുള്ളത് ഇണ്ട് നമുക്കിപ്പോ ഒരു സോഷ്യൽ മീഡിയയിലേക്ക്- ഓഹ് ഒണ്ട് ഒണ്ട് സോഷ്യൽ മീഡിയയിൽ കേറികഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷനാകും ഇതിൽ ഏതായിരിക്കും നല്ലത് ഏതായിരിക്കും- കുറെ വർക്കുകൾ നമുക്കിങ്ങനെ വരുന്നതുണ്ട് പിന്നെ- പിന്നെ കൂടുതലും അന്യസംസ്ഥാനം നമുക്ക് ഇവിടെ ജോലി ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ- ഒന്നാമത്തത് നമ്മുടെ കേരളത്തിൽ ജോലിന്റെ പ്രശ്നം വരുന്ന് ഞാൻ- വിചാരിക്കുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കേരളത്തിലുള്ളത് അവരുടെ- എഡ്യൂക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോലി- ഇല്ല എന്നാണ് ഇല്ലാന്നല്ല ഇണ്ടെങ്കിൽ തന്നെയും സാലറി കുറവാണ് അല്ലെ ബട്ട്‌ ആഹ അപ്പൊ എന്ത്‌ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും അവരാ ആ ജോലിയിലേക്ക് ഇറങ്ങാൻ മടിക്കുകയും- ആ ഭാഗത്തേക്ക് ആഹ ആ ഭാഗത്തേക്ക് നമുക്ക്- അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാര് വരുമ്പോ നമ്മളുടെ ഇവിടെ- ജോലിക്കാരുടെ എണ്ണം അതായത് ജോലിയില്ലാതെ തൊഴിലില്ലാത്ത ആൾക്കാരുടെ എണ്ണം കൂടുവാ ചെയ്യുന്നത്.
ആഹ് അതെ അതെ അതെ
ഉം ഉം
ഉം ശരിയാണ് പി പിന്നെ എന്താന്ന് വെച്ചാ പിന്നെ അതേപോലെ തന്നെ- ആ ഇവിടുത്തേക്കാട്ടില് സാലറി വേറെ നാട്ടില് കിട്ടുമ്പോ ആൾക്കാര് അവിടെ പോയിട്ട- ആരാണെങ്കിലും- നമുക്ക് ഇവിടെ കൊറവാണുണ്ടെങ്കിൽ നമ്മള് അത്രയും ക്യാഷ് ചെലവാക്കി ചെലരു കോഴ്സൊക്കെ എടുത്ത് പഠിച്ചു- ച്ചോര് യുണ്ടാവും പക്ഷെ ഇവടെ സാലറി- കൊറവാണെന്നുണ്ടെങ്കിൽ ചെലപ്പോ ചെലര് പൊറത്ത് ഗൾഫിൽക്ക് ആവാം അങ്ങനെയൊക്കെ പോ പോയി- അത്രയും സാലറി കിട്ടുംങ്ങനെങ്കിൽ അവിടെ പോവാനല്ലേ നോക്കുള്ളൂ അപ്പ ഇവിടെ നമ്മളെ നാടിനോടുള്ള ഒരു- തും വെച്ചിട്ട് ഇരുന്നാലു ഒരിക്കലും നമ്മളെ നമ്മ അവനവന്റെ കാര്യം കൂടെ നോക്കണം. എങ്കിലും ഉള്ള അവ എന്താന്ന് വെച്ചാ പുറത്തുള്ള ആൾക്കാാര് വരും.
അതെ, ഇപ്പ എത്രയോ ആൾക്കാരാണ് ഇവിടുന്ന് ലക്ഷങ്ങളും മുടക്കി പുറത്തോട്ട് പോകുന്നല്ലേ?
ആ പിന്നെ പിന്നെ എന്തിന്പ്പ കോഴ്സുകൾ എടു കോഴ്സുകൾ എടുക്കയാണെങ്കിൽ തന്നെ കണ്ടിട്ടില്ലേ പിന്നെ ഇവിടത്തെ ഇവിടുന്ന് പഠിക്കക്കും. വേറള്ള സ്റ്റേറ്റുകളിൽ ഴി പോയി പഠിക്കണവരാണ് ഇഷ്ടം പോലെ.
അതെ അതെ ഇപ്പൊ ഇപ്പൊ പുതിയ പ്ലസ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞഞ് കുട്ടികളൊക്കെ പുറത്തേക്കാണ് നേഴ്സിംഗ ആയാലും അതിനൊക്കെ അഡ്മിഷൻ എടുത്തു പോകുന്ന പുറത്തേക്കാണ്.
കാരണം അവിടെ ഇവിടൊക്കെ ചെല ചില കോഴ്സുകൾക്ക്ന്ന് പറഞ്ഞാൽ ഇവിടെ സീറ്റ് വളരെ കുറവാ. അപ്പൊ എന്താണെന്ന് വെച്ച ച്ചാൽ കൂടുതൽ സീറ്റ് പറത്ത് സ്റ്റേറ്റുകളിൽ ഉണ്ടാവുമ്പോ, കുട്ടികൾ കൊറേ നല്ല ഫീസൊക്കെ കൊടുത്തി ട്ടന്നെയവും അവിടെ പോയിട്ട് പഠിക്കാനുള്ള ഒരു താല്പര്യം. പിന്നെ അവക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം എന്നുള്ളരു തല് ര്ള്ളോര് ഒന്നാമത്. പിന്നെ നല്ല കോഴ്സ് നോക്കി പഠിക്കണോര്, ഏഹ് അങ്ങനെ നോക്കി ട്ട് അതായത് എല്ലാരും നല്ല ഹയർ സ്റ്റ നല്ലേ ഉയർന്ന് വരണം എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ് അങ്ങനത്തെ കോഴ്സുകളൊക്കെടുത്ത് പുറത്ത് പോയി പഠിക്കണതും. നല്ല സാലറി ഒക്കെ കിട്ട്ണ ജോലി അവർക്ക് നേടണം ന്നുള്ള ഒരിതിലന്നെ.
പക്ഷെ ഒട്ടുമിക്ക സ്ത്രീകളും ഇപ്പം പണ്ടൊക്കെ സ്ത്രീകൾ പുറത്ത് ജോലിക്ക് ഇറങ്ങില്ലായിരുന്നു ല്ലെ? പ്പൊ ഒട്ടുമിക്ക സ്ത്രീകളും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് ഏഹ് സ്വയണ്ട് നമ്മളിപ്പോ ക
ജോലിക്ക് പോണോര്ന്ന് പർഞ്ഞാല് എന്തെങ്കിലും ഏഹ് ചെയ്തിട്ടാണെങ്കിലും ഏഹ് ജി ജീവിക്കുണോരന്നെ പ്പൊ വെറുതെ ഇരിക്കുണോരൊക്കെ വളരെ കുറവാ ഒന്നുല്യ വീട്ടിലിരുന്നിട്ട് ഓൺലൈനായിട്ട് ടീച്ചിങൊ ഒരുപാട് കോഴ്സ് സുകൾ ഓൺലൈൻ കോഴ്സ്ന് റങ്ങ്ണ്ട് പിന്നെ അ തിന് അവരന്നെ ജോലി കൊടുക്കണേ കുറഞ്ഞ സാലറി ആണെങ്കിൽ പോലും വീട്ടിലിരുന്നിട്ടാണെങ്കിലും ജോലി ചെയ്യന്നോര് ഇഷ്ടം പോലേണ് അതൊക്കെ പിന്നെ എന്താന്ന് വെച്ച ൽ ആയോരുത്തരുടെ ഏഹ് എന്താ പറയാ സിറ്റുവേഷനനുസരിച്ചിട്ടാണ്. പ്പൊ ചെലോർക്ക് പുറത്തിറങ്ങാൻ താല് പര്യംണ്ടാവൂല്ല അല്ലെങ്കിൽ പുറത്തൊക്ക് വിടുന്ന വിടാൻ താല്പര്യം ഇല്ലാത്തവരാവും വീട്ടുകാര്. അപ്പൊ എന്ത് ചെയ്യും അവര് പിന്നെ വീട്ടിലിരുന്നിട്ട് ജോലി ചെയ്യും. പുറത്തിറങ്ങാൻ സാഹചര്യ ള്ളോര് പുറത്തിറങ്ങി ജോലി ചെയ്യും. അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യം പോലെ, സിറ്റുവേഷൻ അനുസ
ക്ഷെ പൊർ പൊർത്തിറങ്ങി ജോലി ചെയ്യുന്നതാണ് ഒന്നും കൂടെ ബെറ്റർ എന്നാണ് എന്റെ അയിപ്രാ യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാ പ്പൊ കൊറെ ബന്ധങ്ങൾ ഉണ്ടാവും.
അതെ അതെ ആള് അറിയാൻ പറ്റും, അല്ലെ? എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും.
എസ്. എസ്പീരിയൻസ്സിയ്യാം.
ആഹ് അതെ അതെ, ആളുകളുയിട്ട് കൊറെ നല്ല ഇടപെടലുകൾ ഉണ്ടാവാ ന്നുള്ളത് വലിയ കാര്യം തന്നെണ്. ബന്ധങ്ങൾ ണ്ടാവാ. അതെ അതെ അത് എന്ത് ഏത് മേഖലയിലാണെങ്കിലും നമ്മള് പുറത്ത് പോയിട്ട് നമ്മളിങ്ങനെ സംസാരിക്കാതെ മുനിയായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആരും ആരേട്ടും അടുക്കണ്ട പക്ഷെ നമ്മള് കാണുന്ന ആൾക്കാരോട് പുഞ്ചിരി ആണെങ്കിൽ പോലും കൊടുക്കാൻ പറ്റീട്ടുണ്ടെങ്കില് അത് വലിയൊരു കാര്യാ
കാര്യ അങ്ങനെ ചെയ്യുമ്പോ എന്താന്ന് വെച്ച പക്ഷെ നമുക്ക് ഒരു നമ്മൾ ചെയ്യുന്നൊരു ജോലി പോയാൽ അടുത്തൊരു ജോലിക്ക് നമുക്കൊരാളെ ആഹ് ചെന്ന് ചൊയിച്ച് ഒരാളോട് ചൊയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും
കിട്ടും കിട്ടും അതെ നമ്മളെ ഹെൽപ് ചെയ്യാന് പിന്നെ എന്താണ് നമുക്ക് ആരേം വിളിച്ചു ചോയിക്കാൻ ആളുണ്ട
അതെ നമുക്ക് കോൺ അതെ അതെ അതെ കോൺഫിഡൻസ് ഉണ്ടാവും നമുക്ക് ഈ ജോലി പോയാൽ ഇപ്പൊ ജോലി സ്ഥലത്ത് എന്തേലും പ്രശ്നണ്ടെൽ ജോലി പോയാൽ അടുത്തരു ജോലി എനിക്ക് എവിടേലും കിട്ടും
കിട്ടുന്നുള്ളരു ഇത് അതെഅതെ ശരിയാണ് കോൺഫിഡൻസ് ഉണ്ടാവും ശരിയാണ്
അതെ അതെ ആഹ് ശരി ഓക്കെ
ഓക്കെ